ഏഹ് ഹലോ
ഹലോ കേൾക്കാവോ
ഹലോ
ഹലോ
കേൾക്കാവോ ചോയിച്ചേ
ഹലോ
ഹലോ കേൾക്ക്‌ണ്ടോ
ആ കേൾ ണ്ട് പറഞ്ഞോ
അതെ ആ കേൾക്ക ഫസ്റ്റൊക്കൊരു കേൾക്കാത്തമാതിരി റേഞ്ചിന്റെ പ്രശ്
ഇല്ലല്ല എനിക്ക് കേക്കാം പറഞ്ഞോ.
എന്തെക്കെ പിന്നെ വിശേഷങ്ങളൊക്കെ എന്താ മഴെക്കണ്ടോ നാട്ടില്?
നല്ല വിശേഷം
മഴക്കണ്ടോയിച്ച നാട്ടില്.
എങ്ങെനേ?
നാട്ടിലല്ല മഴയാണ്
അതെയോ മഴള്ള കാലാവസ്ഥയിക്കൂല്ലേ.
ആഹ് ഇപ്പം മഴേടെ കാലാവസ്ഥയാണ്.
ആഹ് മഴയൊക്കെ അല്ല ഫുഡൊക്കെ കഴിച്ച് കെടക്കാനുള്ള പരിപാടിയിലായിണോ.
ഇല്ല ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കുന്നു കെടക്കാനായില്ല.
കെട്ക്ക്ണ ടൈമ് പിടിക്കോ
ആഹ് പതിനൊന്ന്മണിയക്കെയാവും.
മക്കളെക്കെന്തേ? മക്കളൊക്കെ എത്രാളാ?
എനിക്കൊരു മോളുണ്ട്
ഒരാളുള്ളൂ.
ആഹ്
ഓക്കെ. ഫുഡൊക്കെ കയിച്ചാണ്ട്ങ്ങനെ റെസ്റ്റിലായ്ക്കാരലെ ഇഞ്ഞ് കെടക്കാള്ളൊരു
ആഹ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനിരുന്ന് റസ്റ്റെട്ക്ക്‌ന്ന്.
അതെ മോളെങ്ങനെയാ പഠിക്കാൻ പോവ്ണ്ടോ? അതോ?
ഇല്ലില്ല മോക്ക് രണ്ടര വയസ്സായിട്ടേള്ളൂ
അതെ രണ്ടാരയിട്ടൊള്ളു ലെ ഒന്നിനു ആയിട്ടില്ലല്ലോ അല്ലെ കളിന്റെ പ്രായല്ലേ
ആഹ് ഇപ്പൊ കളിക്കുന്ന പ്രായാണ് പുള്ളി
ഒറങ്ങിട്ട് ണ്ടാവില്ലല്ലേ
ഇല്ലില്ല ഒറങ്ങിയില്ല ഒറങ്ങാനുള്ള തയ്യാറെടുപ്പുകള്
അതെ പകലൊറങ്ങിയാ പിന്നെ മക്കള് രാത്രി ഒറക്കണ്ടാവൂല
ആഹ് ഇത് പകല് ഒറക്കം വലുതായിട്ട് ട്ടൊന്നുല്ല ജസ്റ്റ് എങ്ങാണം ഒന്ന് കിടക്കും അപ്പഴേങ് എണീക്കും
അത അതെ
ആഹ് അവ
ഇപ്പൊക്കെല്ല കളിലേക്കാരം ഇവിടെ ഇനിക്ക് രണ്ടാളാണ് രണ്ട് മോള് ഒരാള് ഒന്നാം ക്ലാസ് പഠിക്കണ ഇവിടെണ്ട് ഒക്കെ നാളെ വെള്ളിയാഴ്ച ആയപ്പോ ഞങ്ങളിവിടെ ആഹ് ഫുഡ് ഒക്കെ കഴിച്ചു കിടക്കാന്ള്ള പരിപാടിലാണ് അപ്പൊ മക്കളൊക്കെ അവിടെ കളിയിലാണ്
ആഹ് ആഹ്
കളിലാണ് അപ്പൊ ഓല് കളിലാണ് അപ്പൊ ഇങ്ങനെ വിശേഷോക്കെ നല്ല വിശേഷം ഇങ്ങനെ പോണ്
അവിടെ
ഇവിടെ പ്പ നല്ല വെയിലർചിണ്ട് ഇവടെ ഇപ്പോയ കൊറച്ചിണ്ട് മഴ പെയ്ത് ഇങ്ങനെ ചോർന്നോണം പെയ്തോണ ഒക്കെ എങ്ങനെയായി
ആഹ് ആഹ്
ഇങ്ങനെ പെയ്തോണോ ചോർന്നോണൊക്കെ ഇങ്ങനെ നല്ലണം അമർന്ന് പെയ്യണില്ല ന്നാലും ഇണ്ടെന്നു ന്നുള്ളരു ഇതില് ഇതൊണ്ടിരിക്കണ്ട് മയണ്ട് വെയിലൊന്നും ഇല്യല്ലോ അപ്പൊ ങ്ങനെ മയന്റെ മൂടലന്നെണ്
ആഹ് അതെ അതെ
അതെ ഉം മക്കളവിടെ കളിയിലാണ് അങ്ങനെ ഇവിടെ എന്താണ് പൊർതിണ്ട് പോയോക്ക്യ ഏഹ് മോളെ ഓളിങ്ങനെ ഓരോന്ന് ചോയിച്ച് വരാണ് ഓല്ക്ക് എത്തെലൊക്കെ ഇങ്ങനെ തിന്നോണം മുട്ടായി അത് ഇതൊക്കെ കിട്ടിയോണ്ടിക്കേണ്ടിയേരും ചെറിയോളേ വല്യോളല്ല കളിലാണ് ഞാൻ വീട്ടിക്ക് പോന്നിണ് ഞങ്ങള് ഇവിടെക്കെ വെള്ളിയാഴ്ച ഒഴിവാണ് നാളെ സ്കൂളും മദർസും ഒക്കെ അപ്പൊ വീട്ടിലേക്ക് നിക്കാനും വാണ്ടി പോന്നതാ അപ്പൊ ഇവിടെ കൊറെ കുട്ട്യാളുണ്ടെനി നാട്ടിലിവിടെ ടൗണിലാണ്. അപ്പം മക്കളെല്ലാരും പാടെ കളിലാവുമ്പളെ കുട്ട്യാള് കൊറേ ഇണ്ട് ഇവടെ കുട്ട്യാള് ആഹ് കൊറേ കുട്ട്യാളിണ്ട് അപ്പോ ഓല്ക്ക് ഒറക്കൊന്നുണ്ടാകില്ല ചെറിയോള് പിന്നെ ഇന്നെ ചുറ്റി പറ്റിയൊക്കെ ഇങ്ങനെ ഇണ്ടാവും അപ്പൊ പിന്നെ വല്ലാതൊന്നും എവ്ട്ക്കും പോകൂല ഇപ്പൊ മൂന്ന് വയസ് ആയിട്ടൊള്ളു ഓള് മറ്റോളെ മാരി വല്ലാതെ പോകുല മറ്റവക്ക് പിന്നെ കളിക്കാൻ ഇഷ്ടം പോലെ ആളിണ്ട്
ആഹ് അതെന്നെ ആകാറായി കഴിഞ്ഞാൽ കളിക്കാൻ ഇഷ്ട്ടം പോലെ ആളുണ്ടല്ലോ
ആഹ് അവക്കുംആയ ആളില്ലായിട്ടല്ല ഓൾക് പിന്നെ ഒറക്ക് വന്നാ പിന്നെ ന്നെ ചുറ്റിപറ്റി ഇങ്ങനെ ന്താ ആ എന്നെ ചുറ്റി പറ്റി ഇങ്ങനെ എന്റെ അടുത്ത്ണ്ടാവും ചെറിയോളെ വല്ല്യോള് പിന്നെ ഞാൻ ഇബടെ വന്നാ ഞാൻ കാണലന്നെല്ല്യ ഓളങ്ങനെ കളിയിലു ഇത്താത്തന്റ, കളിയിലൊക്കായിട്ടങ്ങനെ കഴിയൂ
ആഹ്
പിന്നേ ഫു മോള് ഫുഡൊക്കെ കയിക്കോ
ഫുഡ് കയിപ്പൊന്നിയില്ല വലുതായിട്ട് എന്തെങ്കിലൊന്ന് എപ്പഴങ്കിലും ഇച്ചിരി കയിച്ചാ ഫുഡിനോട് പെറകോട്ടാണ് മ്മ്
അതെ എന്നെന്തക്കെയാ ഏറെ ഹസ്ബൻഡക്കെ നാട്ടില്ള്ളാണോ വീട്ടിലാര
അതെയതെ വീട്ടില് ഉമ്മണ്ട് വാപ്പണ്ട് പിന്നെ പെങ്ങമ്മാര് ആങ്ങളാ അങ്ങനെല്ലാരുണ്ട്.
ആ ഇവര് വല്യ ഫാമിലിയാ.
ആ വല്യ ഫാമിലിന്നെ.
അതെ നമ്മളാരന്നെ നമ്മളിവിടെ വല്യ ഫാമില പത്ത് മെമ്പർമാര ക്കണ്ട് പക്ഷെ ഒക്കെ പോയാലും പിന്നെ വീട്ടിലും കൊറച്ചാളക്കെണ്ട്.
ആ എല്ലാരും പിന്നെ വേറേവേറെക്കെയാണ് പിന്നെന്തേലും വിശേഷങ്ങൾ വരുമ്പോ എല്ലാരും ഒത്തുകൂടും
കൂടും അതാണ് നമ്മളവിടുന്ന് കെട്ടിച്ചോടു അങ്ങനെ ഇവിടെ ആളുണ്ട് ഞങ്ങള് അഞ്ചാൾക്കാരാണ് ഇമ്മാക്കും അവിടെ അവിടത്തുമ്മാക്കും വാപ്പക്കും പത്ത് മക്കള്ണ്ട് ആൺകുട്ടിയാളും പെൺകുട്ടിയാളക്കായിട്ടെ പത്ത് ആൾക്കാര്ണ്ട് ൻ്റെ കുട്ടിയാളും മക്കളും പേരകുട്ടിയാളും ഒക്കെ കൂടുമ്പോ രസ ആണല്ലോ എങ്കിലും മൊത്തത്തില് വരുമമ്പൊ വേറെന്തോക്കെ വിശേഷങ്ങള്
വേറെന്തക്കെയ പോണ് അല്ഹംത്ലില്ലാ
ഫുഡൊക്കെ എന്തേയ്നി രാത്രി ഫുഡ് ചോറ് നിർബന്ധ ഇണ്ടോ അങ്ങനെക്കെണ്ടോ
ചോറ് വലിയതായിട്ട് നിർബന്ധ ഒന്നില്ല കാപ്പിയാണെക്കാറ് അപ്പ രാത്രി ഏ അപ്പും മൊട്ടക്കറി ഇണ്ടാക്കി കഴിച്ചു.
ഏ അങ്ങനത്തക്കെയിണ്ടാക്കലല്ലേ. നമ്മള നാട്ടിലക്കെ ചോറും മീന്.
ആ ഇവിടെ ചോറൊക്കെ തന്നെ എല്ലാരും കഴിക്കാ പക്ഷേ രാത്രി ഇപ്പം അങ്ങനെ ചോറു കഴിപ്പില്ല
ഇല്ലലേ
മ്മ് മ്മ്
ഇന്നിങ്ങനെ ഉണ്ടാക്കി വെക്കെലേക്കും അപ്പത്തിന്റെ മാവൊക്കെ ഇങ്ങനെ
അപ്പത്തിന്ന് മാവൊക്കെ ആട്ടി വെക്കും നമ്മള് അ രി വെള്ളത്തി പച്ചരി വെള്ളത്തിട്ടിട്ട് മാവ് ആട്ടി വെക്കും ആഹ്
അങ്ങനെ ഉണ്ടാക്കല് രാവിലെ ഇനി അത് തന്നെയായിരിക്കുവോ അതോ രാവിലേക്ക് വേറെന്തേലും ഇണ്ടാക്കുവോ
രാവിലെ ഇനിപ്പല്ല ഇടിയപ്പോ അല്ലെങ്കി പുട്ടോ അങ്ങനെന്തെലും ഉണ്ടാക്കണം.
അതെ തോനാളുള്ളോണ്ട് ഇങ്ങനെ തോന വാണ്ട്യേരൊല്ലൊല്ലെ.
ആ ഇപ്പ തോനാളില്ല ഇപ്പ ഞങ്ങള് മൂന്നേരും ഞാനും മോളും വാപ്പായും ഇക്കായൊള്ളെ.
അതെ തോന് ആളുള്ള പേരയിലാമ്പോളും ആളും എല്ലാം കാണൂല്ല അങ്ങനെ ആയിരിക്കും ആളുണ്ടാവുമ്പോ ചെലപ്പോ ആളുള്ള പേരെ നിക്കാരുന്നു പക്ഷേ ആളത്ര ഇണ്ടാവൂല്ല
ആ കൊറച്ചല്ല പിന്നെ അവർക്കെല്ലാർക്കും എടുക്കെണ്ടേ.
അതെ അതൊക്കെ മോളിപ്പോ കെടക്കാനായിട്ടുണ്ടാവില്ലല്ലേ വേറെ മോളിപ്പോ കെടക്കാനായിട്ടുണ്ടാല അങ്ങനെ തൊട്ടിലീല് തൊട്ടിലിട്ട ട്ട് അങ്ങനൊക്കെ വേണ്ടി വരും
പകല് ഒറങ്ങാത്തോണ്ടേ ആള് ഒറങ്ങി
അതെ തൊട്ടി വാണന്നുണ്ടോ അങ്ങനെ
ഇല്ല തൊട്ടി വേണ്ട അതെക്കെ നമ്മൾ അട്ത്ത് കെടന്നാ മതി
അട്ത്ത് കെട്ന്നാ മതില്ലേ കെട്ക്കുമ്പളും അട്ത്തെന്നെ കെട്ക്കല് ങ്ങള് കെട്ത്തല് ലെ പിന്നെക്കെ എന്തെക്കെ വിശേഷം നാട്ടിലെ വിശേഷങ്ങളൊക്കെ എന്ത?
നീച്ച് നേരം വെള്ക്ക്‌ണ് രാവിലെ ആവ്ണ് വൈന്നേരം ചൂടാണ് നാട് നേരം വെള്ക്ണ് വൈന്നേരാവ്ണ് അങ്ങനെന്നെ അതെ നേരം വെള്ക്ക്‌ണ് വൈന്നേരാക്ണ് നേരം പോവൂല്ല്യാ മക്കളുണ്ടാവുമ്പം മക്കളെ കളീം ചിരിയായിട്ടങ്ങനെ പോവും
ആഹ് ആഹ്
കല്യാണം കയ്ഞ്ട്ട് വല്ലായിട്ടുണ്ടാവില്ലല്ലേ
ഇല്ല എന്റെ കല്ലിയാണം കയ്ഞ്ഞിട്ട് ഇപ്പ ആറ്